ഓ
ആഹ കേക്ണ്ടോ
ആ കേക്ണ്ട്
ഓ കേൾക്ണ്ട് എന്താ വർത്താനപ്പൊ
നല്ലവർത്താനം
മ് മ് മ് മ് എന്നിട്ട് ഓ സുഖം തന്നെ
ഉം
ചോറ് കഴിച്ചോ ആഹ ഓ കഴിച്ചു കഴിച്ചു അവനിപ്പ ക്ലാസ് കഴിഞ്ഞ് വന്നേരം ഒന്നുകൂടി കഴിക്കുക
ആഹ
ആ ഇന്ന് പോയില്ല ക്ലാസിന്
ഇല്ല എനിക്ക് തുടങ്ങിയിട്ടില്ല
ആഹ് ആഹ് ഇപ്പൊ ഫസ്റ്റ് ഇയറാല്ലേ
ആഹ
ആഹ ആഹ ഇങ്ങനെ സുഖ ഉണ്ടോ അല്ല അഡ്മിഷൻ എടുക്കാൻ പോയപ്പോ എങ്ങനെ
കുഴപ്പല്ല
ആഹ ആഹ
ഉം
ഇനി എന്നാ ക്ലാസ് തുടങ്ങണേ
ക്ലാസ് പറഞ്ഞിട്ടില്ല
ഏഹ
ഡേറ്റ് പറഞ്ഞിട്ടില്ല
ആണോ ആഹ് ആഹ്
ഉം ഉം
ഉം
ഉം നിങ്ങളിപ്പ എന്താ പടിക്കണേ
ഞാനിപ്പ ഡിഗ്രി തേഡ് ഇയറാ
ആഹ്
ഉം
ആഹ് എന്നിട്ട് അനക്ക് എന്തിനാ കിട്ടിയേ
ഏഹ്
അനക്ക് ഏതിനാ കിട്ടിയെ നോക്കിയോ
ബിയെ ഇംഗ്ലീഷ്
ആഹ് ആഹ് ഞാനും ബീയെ ഇംഗ്ലീഷാ
ആഹ് എങ്ങനുണ്ട്
കൊഴപ്പൊന്നുമില്ല പഠിക്കാണ്ട് നല്ലോണ്ണം നമ്മള് ഇംഗ്ലീഷ് തന്നെ ആവൂല പഠിക്കാ നമുക്ക് മൈനറോ പറഞ്ഞിട്ട് വേറെ ആറെ ഉണ്ടാവും അവനക്ക് വേറെ വിഷയത്തുമക്കെ എടുക്കാൻ പറ്റും
ആഹ്
അതുകൊണ്ട് ഞാനൊക്കെ ഫസ്റ്റ് സെമ്മില് എന്താ ഫസ്റ്റ് ഇയറില് ഫസ്റ്റ് സെമ്മില് ഞാന് ഫസ്റ്റ് സെമ്മിലൊക്കെ ഒരു ഇംഗ്ലീഷ് രണ്ടു മൂന്ന് ഇംഗ്ലീഷ് ഉണ്ടോ ഭാ മക്ക് മലയാളം പിന്നെ മൈനർ കോഴ്സ് ഒക്കെ ആയിട്ട് വരും
അത് നമക്ക് നമ്മടെ സബ്ജെക്ട് തന്നെ എടുക്കാനൊന്നും പറ്റില്ല റ്റൂല വേറെ ഏതെങ്കിലും വിഷയത്തിന്നുടുക്കണം
ആഹ് ആഹ്
അങ്ങനെ എന്ത് കൊറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ആഹ് ഇനിയിപ്പോ ഡ്രസ്സ് ഒക്കെ വാങ്ങിയോ കോളേജിൽ പോകുമ്പോടാൻ
ഇല്ലാ വാങ്ങിട്ടില്ലേ വേടിച്ചണം
ആഹ് എങ്ങനെയാ പോയി എടുക്ക
ആഹ് കൊറച്ച് ഓൺലൈൻ കൂടി എടുക്കണം
ആഹ്
ഉം
ഓൺലൈനില് ഏതുന്ന ഇടുക്കല്?
ഞാന് മീശോന്ന് എടുക്കല്ണ്ട്.
ആഹ്
മിണ്ട്രാ അങ്ങനെ ഒക്കെ അങ്ങനത്തെ ചെലോട്ത്ത്ന്നൊക്കെ ഇട്ക്കലുണ്ട്.
ആഹ് പിന്നെ എന്നിട്ട് എന്തൊക്കെയാ വർത്താനം?
നല്ല ഇത്താണ്. പുതിയ ആപ്പില്ലോ ലോഞ്ച് ചെയ്യാൻ പോണിണ്ട് അപ്പൊ അതിന്റെ എടുക്കണം. പുതിയൊരാപ്പ് ലോഞ്ച് ചെയ്യാൻ പോണിണ്ട്. അപ്പൊ അയിന്ന് എടുക്കണം ഡ്രസ്സൊക്കെ ഇനി
അയി പ്പൊപ്പി
അത് ന്റെമ്മയില് വർക്ക് ചെയ്യണ്ട്.
ആഹ്
ഉം ആ അതെ ഈ മൺത്തൊക്കെ ആയിട്ട് ലോഞ്ച് ചെയ്യും. ഉം പിന്നെ ല്ലേ
അപ് ലോഞ്ച് ഇയ്യാഴ്ച ണ്ടാവും ഉം ആരാണ്ടോ പ്ലസ്സ് പഠിച്ച ആരെങ്കിലും
ഏഹ്
ഹലോ പ്ലസ് പഠിച്ച ആരെങ്കിലും ഇപ്പൊ കൂടെണ്ടോയ്ക്കഇപ്പൊ കിട്ടിയോട്
ഇല്ല ഒക്കെ വേറെ വേറെ പോയി.
വേറെ വേറെ പോയില്ലെ ഇനിയിപ്പോ പുതിയ ഫ്രണ്ട്സ് ഒക്കെ
ഉം ഉം
ആന്നിട്ട് പിന്നെ
പിന്നെന്താ കുഴപ്പമില്ല ഇങ്ങക്കില്ലേ?
ആഹ്
ഉം
ഉം
ഏ
എന്താണ്?
ഏല്ല ഹലോ കേക്കണില്ലേ?
പിന്നെ പുറ പൊറത്തൊക്കെ പോവല്ലേ?
ആഹ്
ആ ഫ്രണ്ട്സിന്റൊപ്പം പോവലുണ്ടോ?
ആണ്ട് കോളേജിന്റെ അടുത്ത് കഫേ ഒക്കെ ഇണ്ട് അപ്പൊ പിന്നെ പോണം. കോളേജിന്റെ അടുത്ത് കഫയൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ പോകണംന്ന് പറയാ ഉം
ള്ളോട്ത്തോയി ചായൊക്കെ കുട്
എന്ത്?
ഏ
റൈഞ്ചിന്റെ പ്രശ്നണ്ടോ?
എനിക്ക് കേക്കുന്നുണ്ടല്ലോ?